ഹലോ ആഹ് ഉണ്ട് ണ്ട് ണ്ട് ണ്ട് ആ വീട്ടീന്ന് വിളിച്ചായിരുന്നോ
ആഹ് വീട്ടീന്നല്ല ഭർത്താവിന്റെ ഉമ്മേന് വിളിച്ചത് ഉമ്മം പൊറത്തൊയ്ക്കണേ അപ്പൊ അവ്ട്ന്ന് വിളിച്ചതാ
ആഹ് ഉവ്വ ഉവാ
ആ അപ്പപിന്നെ അഹ്‌ ഇട്ത്തിട്ടില്ലെങ്കില് ബുദ്ധിമുട്ട് എന്തെലും അത്യാവശ് ത്തിനാണോന്ന് അറിയില്ലേര്ന്ന് പിന്നെ എട് എന്തൊക്കെന്നട്ട് ഉം
വേറെന്ത് വിശേഷം ഇവ്ടെന്നും പനി അസുഖങ്ങൾ കാര്യങ്ങള് ഇതൊക്കെ തന്നെ വിശേ ഷം ഞമ്മക്ക് ഇന്ന് മോള്താ ആദ്യം മോള്ക്ക്
കള്ന്നാ ആഹ് അതങ്ങനെയാണ് ഒര് വീട്ടില് എല്ലാര്ക്കും ത്തെറ്റാ വരും
ആഹ് പി ആഹ് പിന്നെ എല്ലാര് ഇപ്പോരെ എല്ലാര്ക്കും ഇനിക്കും ഹസ്ബന്റിനും ഹസ്ബന്റിന്റെ ഉമ്മാക്കും എല്ലാര്ക്കും വന്ന്. ഇപ്പൊ ഉമ്മാക്ക് ഇപ്പൊഴും ചൊമക്കൊന്നും കൊറവില്ല.
ആഹ് ചൂടുവെള്ളം കുട്ച്ചാതി ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം അതൊക്കെ മരുന്നൊള്ളു
ഉം അതെ അതെ ചൂടുവെള്ളക്കെതന്നെ കുടിക്കാറ്
ഉം ഉം ഈ കാലാവസ്ഥ മാറണന്നേ അല്ലാണ്ട് ശരിയാവൂല
ആഹ് അതെ ഈ കാലാവസ്ഥന്റെ പ്രശ്നം തന്നെയാണ് കാലാവസ്ഥ മാറുന്നവരെ ഇങ്ങനെയൊക്കെതന്നെ. ഇപ്പോരോ അസുഖങ്ങളല്ലേ ശിഗല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലേ അസുഖങ്ങളൂണ്ട്
അതെ അതെ അതെ നിപ്പ നിപ്പേ തുടങ്ങി നിപ്പ നിപ്പ എന്ത്നോ
ആഹ് നിപ്പീണ്ട് ഒക്കെണ്ട്
ഞാര്
ഉം ആര് പേരക്ക നമ്മളെ നാണ്ട് നമ്മള് വടെ വീട്ടില് പേര ക്കൊന്നുല്ലാ യെനെ അവ്‌ടെ വീട്ടില് പേരക്കെ മാങ്ങ അങ്ങനെയൊക്കെ എന്തേലുണ്ടോ
ആരാ അവ്ടെരു ബഹളം
അത് മോനവ്ടെ കൊ ച്ചു ടീവി ഇട്ടിട്ടുണ്ടായിരുന്നു ആകെ എല്ലാരും കൊച്ചിടീവിൻ്റെ ആൾക്കാരന്നേണ് മൊബൈൽമെ മൊബൈൽ അങ്ങനെ കൊടുക്കേണ്ടാന്ന് വെച്ചിട്ട് കൊച്ചിടീവി ആയി കണ്ടോളുന്നാല് അതാവുമ്പോ വല്യാ കൊഴപ്പല്ല ആഹ് അതെതെ മൊബൈല് അത്ര നല്ലതല്ല ഞമ്മക്കന്നെ എനിക്കെന്നെ കൂടുതൽ നേരം മൊബൈലോകുമ്പൊ തലവേദനെ
ആഹ് അതെ അതെ അതെ
തലവേദന വരും പെട്ടെന്ന് പിന്നെ ഞാന് ആകെ പേടിയാണ് അധികം കാണുമ്പോ പിന്നെ ഭയങ്കര തലവേ ദനായ പിന്നെ ബുദ്ധിമുട്ടാ ഒർക്ക്
അതെ അതെ അതെ
ഫുള്ള് തല അല്ലെങ്കിലെ മൈഗ്രൈയിന്ള്ള ആളാണ് അതിൻ്റെടീല് ഫോണിന്റെത്കൂടായാ ഭയങ്കര ബുദ്ധിമുട്ടാ ഉം എങ്ങനെ ഇല്ല അങ്ങനെ കഴിക്ക്ണൊന്നുല്ല വേദന വെര്മ്പോ ങ്ങനെ കഴിക്കും ന്നല്ലാതെ ഈ യാത്രൊക്കെ ചെയ്യാൻ ഉം അതാണ് ഒറക്കാ ഒറക്കം പക്ഷെ മെയിനായിട്ട് ചെല ദിവസങ്ങള് ഒറക്കം തീരെ രാത്രിയിലൊന്നും ചെല ദിവസം ഒറക്കല്ല ഇപ്പൊ തീരെ രാത്രില്ലല്ലോ രാത്രി കൊറവാണ്
അതെ അതെ അതെ പകല്ണ്ട് പകലുണ്ട് പിന്നിം
പകല് ഒരുപാട്ണ്ട് പക്ഷെ രാത്രി ഭയങ്കര കൊറവാ കെട്ന്ന് കൊർച്ച് കഴിയുമ്പോത്തിന് നേരം വെള്ത്ത് ഞാൻ വിചാരിക്കും എന്താപ്പത് എപ്പഴപ്പ കെടന്ന്ന്ന് വിയാരിക്കും പതിനൊന്ന് മണിക്കെ ആകും ഒന്ന് കെടക്കണങ്കി തന്നെ ആഹ് പെട്ടെന്ന് നേരം വെഴ്കും നേരം ഒരുപാടാവും അഞ്ച് അഞ്ചര ആവുമ്പോത്തിനെണീക്കും അഞ്ച്മണി അഞ്ചരാവുമ്പോത്തിന് എണീക്കണം അപ്പോയ്ക്ക്ന് എണീക്കും ചെയ്യും പിന്നെ എവിടെ സമയം കെടക്കാ കെടക്കാന് ഒന്നൊറങ്ങ ഉച്ചക്കൊന്ന് കെടക്കാന്ന് വിചാരിച്ചാ ചെലപ്പോ തീരെ ഒറക്കം കിട്ടൂല പിന്നെ മക്കള് സ്കൂളിൾക്ക് വിളിക്കാൻ പോണം മൂന്നരാവുമ്പോ
അതെ അതെ
അപ്പാ നേരംകൊണ്ട് അപ്പൊ അന്നേരം ഫോണിലൊക്കെ കളിച്ചോണ്ടിരിക്കും അപ്പൊ ഒറക്യൂല്ല
ആഹ് അത് തൊട്ടടുത്ത
അല്ല അല്ലല്ല വിളിക്കാൻ പോവാ സ്കൂള് സ്കൂൾ തൊട്ടടുത്താ അപ്പമ്മള് വിളിക്കാൻ പോവും
ഓഹ് ഓഹ് ഓഹ് ഉം ഉം
അധികം ന്നും വണ്ടിക്കൊന്നും പോവലില്ല ഇവിട്ന്ന് നടന്നു പോവാക്ക നടന്ന് പോവല
ഉം ഉം നിനക്കാരെക്കേണ്ട് വീട്ടില് അവിടെ
ഇവടെ അച്ഛൻ അമ്മ അച്ഛനമ്മ ചേട്ടൻ ഒണ്ട് ഉം
അല്ലാ അവിടെ അന്റെ വീട്ടിലാരെക്കെ
ഇപ്പം നമ്മള് താമസിക്ക്ണോട്ത്തോ
അല്ലാ ന്നെനക്ക്
സ്വന്തായിട്ടാ ആഹ് എനിക്ക് അച്ഛന് അമ്മ ചേട്ടൻ ചേട്ടായിക്ക് പെങ്ങള് അച്ഛനമ്മ അങ്ങനെ
ആഹ് ആഹ് അങ്ങനെ ആഹ് ശരി.
ഉം ഉം ഉം ഞങ്ങളുടെത് ചേച്ചി സൗണ്ട അയ്യാക്ക്. ആ ലതീന്ന് പറഞ്ഞു എന്റെ കൂട്ടുകാരി ചേച്ചിയാ ട്ടോ. അയിന്റെ സൗണ്ടാ ഹ് ഹെ
ഏഹ് ഏഹ് ആണാ.
ഉം അത് ഇന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ചേച്ചിയാട്ടോ? ഉം അത് പോലെ തന്നെട്ടോ.
ഏയ് അങ്ങനെയൊക്കെ പലരും. ഒരുപാട് ആൾക്കാരു ഉണ്ടാവുന്നെ ഒരു പോലെ ഒരാളെ. പോലെ ഒരുപാട് പേരുണ്ടാവുംന്ന് പറഞ്ഞട്ടിട്ടില്ലേ ആഹ് അപ്പ ആഹ് ഏഴു പേരുണ്ടല്ലോ അപ്പൊ അതില് ശബ്ദം അതേപോലെ ഒക്കെണ്ടാവോക്കാരം ഒരു വേറെളുടെ പോലെ. ഒരുപാട് ആൾക്കാർ ശബ്ദങ്ങളും ഉണ്ടാവും.
അതെ അതെ അതെ ഇതടെ അടുക്കളയിൽ ആണോ നിൽക്ക്ണേ?
അല്ലല്ല ഞാൻ ടെ ഹോളിലാണ്.
ഉം ഉം ഉം ഉം ഉം.
ഉം പിന്നെ വേറെന്തൊക്കെയ എന്നിട്ട് വിശേഷം.
പൂപ്പൽ
ഏഹ്
ആഹ് ഹലോ ഏഹ് എന്താ പറഞ്ഞ്.
ഹലോ.
എന്താട്ട് വിശേഷംന്നാ അവിടെ സെൻസസുകാരൊക്കെ വന്നോ കാരൊക്കെ വന്നോ?
ആഹ് അത് വന്നിരുന്നു ആഹ് അവിടെ ആഹ് അതൊക്കെ വന്നിരുന്നു.
ആഹ് ആഹ് അത് അവര് വന്നാണോ ഇത്. കൊണ്ടു പോയോ അതോ അല്ലാണ്ട് ആപ്പിൽ ചെയ്തോ?
അതെ അവര് വന്നിട്ട് എടുത്തിട്ട് പോയതാണ് അങ്ങനെ ആഹ്.
ഉം ഉം ഉം.
ഉം എങ്ങനെ അവിടെ ഇതിന്റെ ആൾ ആൾക്കാര് കാര്യ ആഹ് ആഹ് ഞമ്മളെ വീട്ട് നമ്പറ്.
ആഹ് ഞങ്ങളുടെ ഇവിടെ വന്നില്ലാട്ടോ?
അയ്ന് ഹരിതകർ ഹരി ഏഹ് ഹരിതകർമ്മസേന വര്ല്ല് ഇല്ലോ അവിടെ.
ആഹ് വരും വരും വരും അവര് വരും എല്ലാ മാസം വരും അവിടെയോ?
ആഹ് ഇവിടം വരാറുണ്ട്.
അപ്പ അവൾ നിങ്ങൾ എത്രയ എത്രയെ കൊടുക്കുന്ന ഞങ്ങൾക്ക് അമ്പത്.
ഞങ്ങക്കും ഇവിടെ അമ്പത് തന്നെയാണ്.
ആഹ് പിന്നെ കൂടുത്തൽ കൊറെ ഈ തുണിയൊക്കെ എടുക്കും ചിലര് അപ്പൊ. അങ്ങനെയൊക്കെ ഒരു രണ്ടത്തുണി ക്കണ്ടെങ്കിൽ നൂറ്.
ഏഹ് അങ്ങനെന്നും ഇവിടെയില്ല അങ്ങനത്തന്നെ അൻപത് തന്നെ ഉള്ളു.
ആഹ് വാ
ഉം പിന്നെ എങ്ങനെ പുറത്തൊക്കെ പോവാറ
ആഹ് ഇടയ്ക്ക് ഇടയ്ക്ക്.
ഇപ്പോ ഇന്ക്ക് സ്കൂള്ന്ന് സ്കൂൾ ഫ്രണ്ട്സളും അങ്ങനെ. ഇണ്ട് ഏതുവരെ പഠിച്ചിണ്ട്?
ആഹ് ആഹ് ഞാൻ ഡിഗ്രി വരെ പഠിച്ചു ഏവിയേഷൻ ചെയ്തു.
ഏഹ് പിന്നെ വറ്ക്കൊന്നും ചെയ്യണില്ലേ ഇപ്പൊ?
എറണാക്കുള്ളതാണ് ഉം അങ്ങനെ എ ബി എ ബി എ സ്ന്റെ പഠനൊക്കെ കഴിഞ്ഞ് ടെ ടെയിനി ആയിട്ടൊന്നുംല്ലായിരുന്നു
അതെയർപോർട്ട് തി മാനജരുന്നു അപ്പോഴേക്കും കല്യാണം വന്നു വേഗം കെട്ടി ഇപ്പ ഇങ്ങനെ ഇരിപ്പായി
ആണോ ആ ഞാന് ഞൻ പ്ലസ് പോയിട്ടുള്ളൂ പിന്നെ കല്യാ ഇല്ലല്ല ജോലിക്കൊന്ന പോയി ട്ടോന്നുല്ല നമ്മുടെ വീട്ടിൽ പിന്നെ സാഹചര്യം മോശേ നമക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല മക്കളെ നോക്കാൻ ആരും ല മോനെ നോക്കണം അതണ്ട് പിന്നെ പോയിട്ടൊന്നുമില്ല പ്ല റ്റു വരെ പോയിട്ടുള്ളും പിന്നെ അതിനശേഷം പഠിക്കാനൊന്നും പോയി അപ പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞ്
ആണ് ലെ
ഉം ഉം അങ്ങനെ ശരില്ലായി വീട്ടന്റെ അടുത്തൊക്കെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അമ്മക്ക്നെയുള്ള വർവിന് ഞാൻ പൊതുവേ പുറത്ത പുറത്തൊന്നും അയ്ൻ ഇറങ്ങാറില്ല വീട്ടീന്ന് പുറത്തി ഇറങ്ങാറില്ല പുൾട്ടയം വീട്ടിൽ തന്നെ
പിന്നെ ഇപ്പോ മ്മക്ക് ഫോൺ ഉള്ളത് കൊണ്ട് എല്ലാരും വിവരങ്ങൾ ഇങ്ങനെ ചാറ്റിങ് നടക്കല്ലോ ഫോൺ ഉള്ളത് കൊണ്ട് ചാറ്റിങ് നടക്കും
ആ
അങ്ങനെ എന്ത് വിവരങ്ങളും ഇപ്പോ അതിലൂടെ ഫോണി കൂടെ അറിയാലോ
കണ്ട് ആഹ്
ഉം
പിന്നെ അവിടെ മഴക്കാറ് കേറ്യോ എവിടെ മഴക്കാറ് കേറിട്ടോ പിള്ളോര് വര്മ്പ
ഏഹ്
മ്പേക്ക്‌ മഴ പെയ്യും
ആഹ് മഴ പെയ്യും ഇപ്പോ ഇല്ല ഇതുവേരീം പെയ്തിട്ടില്ല വെയിലെന്നെണ് ഇപ്പഴും
ആഹ് ഞങ്ങക്ക്‌ ഇവിടെ മഴക്കാറായി കൊച്ചു വരുമ്പഴേക്കും ഉം പിന്നെ പിന്നെ
ഇതുവരെ ആയിട്ടില്ല
ആഹ് ആഹ് ആഹ്
പിന്നെന്താ ഇങ്ങനെ പോക്ന്നു ഫുഡൊക്കെ കഴിച്ചോ നീ കഴിച്ചിട്ടില്ലല്ലോ സിനിമ ഇല്ലല്ല അങ്ങനെയൊന്നും പോവാറില്ല
ആഹ് അടെ അട്ത്ത് കട
എല്ലം ഇത്പോലെ പോയിര്ന്ന് ആഹ് തൊ ട്ടട്ത്തൊന്നുല്ല ഞമ്മക്ക് കൊറച്ചാണ്ട് പോണം
ബേക്കറിയൊക്കെ
ഞാന് വാ വാഴ ടു കാണാൻ പോയിണ്ടായിരുന്നു അല്ലാതെ കാണാ അതോരിട്ട് പോയി ആഹ് ആഹ്
ആഹ് ഞങ്ങളാ ദുര്ന്തർ ടു കണ്ടു ദുര്ന്തർ ഹിന്ദില്ലേ അത് കാണാ പോയി അത് ലാസ്റ്റ് ഉം ഉം ഉം
അതെന്നെ വേറൊന്നും പിന്നെ കാണാൻ പോയിട്ടില്ല
ആഹ് ഓഹ്
ഏഹ് പിന്നെള്ളതൊക്കെ ടെലഗ്രാമില് വര്ന്ണ്ടല്ലോ അപ്പോ പിന്നെ അങ്ങനെ കാണും പടങ്ങളൊക്കെ ഉ
അങ്ങനെ ഇപ്പ എല്ലാരും തിയേറ്ററില് പോക്കൊക്കെ കൊറഞ്ഞൂലേ എല്ലാരും ഈ ഫോണില് എല്ലാര്ക്കും കിട്ടൂല ഫോൺ ഇതൊക്കെ സിനിമയൊക്കെ
ഇപ്പൊ ഫോണില് എല്ലതും കിട്ട്ണ കാരണം തിയേറ്ററില് പോക്കൊക്കെ കൊറയും
മ്മ് പിന്നെ വേറെന്നാ വാർത്തകൾ അവടെ അടെ കൃഷിയിണ്ടോ?
ഇല്ല്യ കൃഷിണ്ടായിരുന്നു മറ്റേ ഇപ്പ മഴായ കാരണം പിന്നെ അതോന്നുല്ല
ഉം ഉം ഫുട്ബോള്കളി കണ്ടൊ ഇന്നലെത്തെ
ഇന്നലെ റൊണാൾഡോ പോയിലേ മിനിയാന്ന് ബ്രസീലും പോയി അക്കെ കഴിഞ്ഞ് ആഹ് ശെരി ശെരി ആഹ് ശെരിന്നാ ഉ ഉ ഊ.